ആഹ് ഹലോ ആഹ് ആഹ് ആ കേൾക്കുണ്ട്
ആഹ്
എന്തൊക്കെ വേറെ വിശേഷങ്ങള്?
കേൾക്കുന്നത്
ആഹ് തൊടക്കത്തില് ഒരു കേക്കാൻ പണിയുണ്ട്ല്ലേ
പോന്നു ആഹ് ആ നാളക്കല്ലാ
ഓ റാഹത്തായ് കഴിഞ്ഞ്
റാഹത്തായി
ഓ ഉഷാറായിട്ട് കഴിഞ്ഞു
മ
മക്കൾ
ഏഹ് വേറെ മക്കള് മക്കളൊക്കെ കളിച്ച് നടക്കാണ് അതുകൊണ്ട് നമുക്കിപ്പഴും പ്പഴും ഫ്രീ ഉണ്ട് എല്ലാരൂടി വന്നപ്പൊ ഇല്ല വേറെ ഫങ്ക്ഷൻ ഒന്നൂല്യാ പെരുന്നാളുടെ രണ്ടു ദിവസം മുന്നെ ഒരു കല്യാണം ഉണ്ടായീന് ഇപ്പം ഒന്നു ഇല്ല കൊറച്ച് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്
ഡ്രസ്സൊക്കെ എടുത്തിരുന്നൊ?
ഓ പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തീന്
തീർച്ചയായിട്ടും
ഡ്രസ്സ് ഡ്രസ്സ്ന്ന് പറഞ്ഞാ കാര്യായിട്ടൊന്നും എടുത്തില്ല ഞാന് ഓൺലൈന മക്കക്ക് വാങ്ങിക്കൊടുത്ത എനിക്ക് പൊ റത്തു പോവാൻ മടിച്ചിട്ട് ഓൺലൈൻ വാങ്ങി കൊടുത്ത് മ മറ്റേ പെരുന്നാള് വല്ലോം പോയൊ ക്കെടുത്തീന്
ഓഹ് ഓ നല്ല ഡ്രസ്സ് കിട്ടിയ എന്നിട്ട് ഓൺലൈനിൽ
ആഹ് നല്ല കിട്ടി തരക്കേടില്ല അത്യാവശ്യം കുട്ടികൽ ക്ക്‌ഒരു സന്തോഷമാണല്ലോ അന്നൊരു പുതിയത് കുളിച്ചി മാറ്റി റ്റാം അയിന് വേണ്ടീട്ട് ഒന്ന് വാങ്ങിക്കൊടുത്ത് അധികം റേറ്റ് ഒന്നും ആയില്ലെങ്കിലും അത്യാവശ്യം ഒരു പുതിയത് മാറ്റാൻ വേണ്ടീട്ട് കൊഴപ്പല്ല കിട്ടിയപ്പൊ നമുക്കൊരു ഞമ്മളൊന്നെക്കെ നോക്കാതെടുക്കാണല്ലോ എന്താണെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും ഉം നമ്മള് കൈ കൈഹ് ആഹ് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും
അങ്ങനെ ഒരു പ്രശ്നംണ്ടോല്ലേ ചെലത് നല്ലതാവും ആ ചെലിത് നല്ല ക്വാളിറ്റി ഉള്ള സാധനാവും ചെലത് നമ്മള് വിചാരിച്ച ഫോ ട്ടത്ത് കണ്ട മാതിരി ഒന്നുല്ല ഞാനൊക്കെ ധാരാളം റിവ്യൂസ് നോക്കിയിട്ടാണ് ഓൺലൈന്ന് ഡ്രസ് എടുക്കുക കാരണം കൊറച്ച് ഉം എന്നാലും നമുക്കൊരു കിട്ടോള് സമാദ
ഒരുപാട് ടൈം ലാഭിക്കാ നമ്മള് പൊ റത്തോണം അധ്വാനം അതൊക്കെ ലാഭമാണ് ക്കേ ഒരു ഷോപ്പ് കേറിട്ട് നമുക്ക് പറ്റിയില്ലേ അടുത്ത ഷോപ്പ് കേറാൻ ഭയങ്കര മടിയാ ഓലെല്ലാം എടുത്തിട്ടുംങ്ങാനി നമ്മളും നോക്കീട്ട് പ്പ അതൊന്നും വേണ്ടല്ലോ ഇത് ന മ്മക്ക് ഇപ്പൊ രാവിലെ കുറയാ നോക്കി പറ്റില്ല പിന്ന കുറച്ച് കഴിഞ്ഞിട്ട് പിന്നും നോക്കാം നമ്മളെ സൗകര്യത്തിന് കൊറേ നോക്കാലോ അത് ഒരു ആളുകളെ പക്ഷെ ബുദ്ധിമുട്ടാക്കണ്ടല്ലോ
ഉ പിന്നെ മറ്റേത് അവ അവരുടെ ഒരു ജോലിയാണ് അവരു ജോലിടേ ഭാഗാണ് അങ്ങനെ ആശ്വസിക്കാം. ഷോപ്പിൽ പോയിട്ട് നേരിട്ട് നമ്മുക്ക്‌ എന്ത് ചെയ്യാൻ പിന്നെ ന്നെരിട്ട് വേലയിരുത്തിയാ ന്നമ്മക്ക് നോക്കി മനസ്സിലാക്കി എന്ത് ചെയ്യുക എടുക്കുക ഉം അതിന്റെ കളറും കാര്യങ്ങളും ചിലപ്പോ നമ്മള് ഇതെന്താണ് ഫോട്ടത്തില് ഒരു കളറ് കാണും ആഹ് ഇവടെ എത്തുമ്പോ അത് വേറെ കളർ
അങ്ങനെ അങ്ങനെ ഒന്ന് കിട്ടി മഞ്ഞ വല്യ മോന് ഓർഡറാക്കിയ മഞ്ഞ ഇക്ക്യ അത് മഞ്ഞാന്ന് തോന്നീല്ലേനി ഇൻക്കി ഇന്റെ കൊഴപ്പാണ് ട്ടോ? ന്റെ അനിയത്തിറിണ്ടഅ്‌ മഞ്ഞന്നാണ് ഇൻക്യഅ്‌ തോന്നിയില്ലേ മഞ്ഞാണ് അത് റിട്ടേൺ കൊടുത്ത് റിട്ടേൺ കൊടുത്ത് മാറ്റിയെടുത്ത് പക്ഷെ റിട്ടേണുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് കൊ
അതോണ്ട് കൊഴപ്പല്ല പക്ഷെ ചെല സമയത്ത് ചെലേ തൊക്കെ പാ പാട്ടുകളൊക്കെ വരാണ്ട് റിട്ടൺലന്നെ ചെൽപ്പോ ക്ട്ടാത്ത അവസ് നമ്മള് പ്രിപ്പേർ ചെയ്തതല്ലെ പല ചില ആപ്പുകളുണ്ട് ചില ആപ്പുകൾ സാധാരണ കൊഴപ്പവൊന്നും ഉണ്ടാവൂല ഉം ഉം നമ്മള് ഓൺലൈൻ ആകുമ്പോ നല്ലോ സൂക്ഷിക്കണം നമ്മടെ കയ്യീന്ന് വെച്ചാല് പിന്നെ നമ്മള് ഓൺലൈൻ ഗൂഗിൾ പേ ആയിട്ട് ചെയ്യണം ഫോൺ പേ ആയിട്ട് ചെയ്യണെ എന്താണ് നല്ല ഓഫറിൽ കിട്ടും
ആഹ് ഗൂഗിൾപേ ചെയ്യണോ ക്യാഷോൺ ഡെലിവറി ആവുമ്പൊ കൊറ്ച്ചു കൂടി പൈസ കൂടും ആഹ് ഫോൺന്ന് ചെയ്യണം അപ്പളേ ലാഭം ഇണ്ടാവൊള്ളു കൊറേ നല്ല പൈസ വ്യത്യാസണ്ട് ഞാൻ ഇന്റെ മോക്കൊക്കെ മോക്കൊക്കെ ഡ്രസ്സ് എടുത്തിട്ടേ പെരുന്നാളിന് നല്ല ആയിരത്തിന്റെ ആയിരത്തിന്റെ പുറത്തായിനി ചാടറ എന്ത് വേ ഗ കിടന്നത് ഇത്പ്പോ അതി ഭ അതി വെലയായിറ്റൊള്ളു പകുതിന്റ പകുതി നല്ല ഡ്രസ്സ് കിട്ടിയപ്പം മോക്കും നല്ല ഇഷ്ടായി നല്ല തുണിയൊക്കെ ആഹ് കൊറ്ച്ച് കുറച്ചൊരു ഈട് കിട്ടണോല്ലോ നമ്മള് അത്രയും പൈസ കൊടുത്ത് വാങ്ങി ചെങ്കില ഇടാൻ കയ്യാഞ്ഞാല് പറ്റെ നാശമായിപ്പോയി രണ്ട് തിരുമ്പിഴപ്പോഴത്തിന്
രണ്ട് വ്യത്യാസം ഒന്ന് ഒന്ന് ഫോട്ടം കാണാൻ കഴിയൊള്ളു മറ്റേത് പിന്നെ നോക്കി നേര് നോക്കി കളറും അയിന്റെ സെയ്സൊക്ക മൻസ്സിലാക്കി ഇണ്ടാവും ആഹ് പക്ഷെ ചിലത്ത് പറയുന്നൊന്നും ആവൂല പിന്ന കസ്റ്റമറിന്റെ റിവ്യൂസ് നോക്കുമ്പളാണ് നമ്മക്ക് മൻസ്സിലായ ചെൽപ്പൊ അത് കുടുങ്ങും ഞാനക്കെ എടുക്കുമ്പൊ നല്ലോ നോക്കി എല്ലാ റിവ്യൂസും ഒരേ പോലെ ആണെങ്കി മാത്രം ഞാന് എന്ത ഏഹ് എടുക്കാറുള്ളു
ഉം
ഒരു പേടിയ നമ്മള് കയ്യീന്ന് പൈസ പോവോ പിന്നെ അത് മാണ്ടെങ്കി മാണ്ടാന്ന് പറയും ചെയ്യാ
ഉം
അതൊരു സുഖുണ്ട് അങ്ങനത്തെ കാര്യത്തിന്
അങ്ങനെ പറഞ്ഞ കേക്കാം കൊറോണേന്റെ കാലത്ത് ഇങ്ങോട്ട് അധികവാ അതില് കൊറോണക്ക് ശേഷം അന്ന് പൊറത്ത് പോവാത്തത് കൊണ്ട് അന്നും ഞാനും അന്നാണ് തിരിഞ്ഞത് അന്നൊരു പെരുന്നാള് വന്നപ്പോ അതിന്റെ ശേഷാണ് ഇങ്ങനെ അവര് പൊറത്ത് പോയി എടുക്കുക അന്നൊക്ക ഇങ്ങനെ പറയേനു ഓൺലൈൻ ബസിനസ്കാരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഓലക്ക വല്യ വല്യ വൻകിട ആൾക്കാര് ആളുകളാണ് നമ്മളെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാര് എല്ലാരും ഓൺലൈൻലേക്ക് തിരിഞ്ഞാലെ
അല്ലേക്ക ഇതെപ്പന്നെ എല്ലാരും പ്രയാസാവും അതു കൊണ്ടേയിരൂ അങ്ങനെ പറഞ്ഞത്
ഉം പക്ഷേ നമ്മള് നമ്മളെ സൗകര്യം നോക്കി നോക്കുമ്പള് വില വിലന്റാണ് ഓല് പീടിയന്റെ വടക അതൊക്കെ കഴിക്കണല്ലോ ഓൽക്കും
ഉം ഉം
കൂലിക്ക് ഒരാൾ നിക്കാണെ ഓൽക്ക് കൂലി കൊടുക്കണം ഇപ്പ ഭയങ്കര
ആഹ് ഉം ഉം ഇപ്പൊ ഓളെ പണ്ടത്തെ കൂലിയൊന്നും അല്ല ഇപ്പൊ ഷോപിലായാലും ഉം ഓൺലൈനായ ക്ലാസ്സായാലും ഇ ആ കൊറോണ വന്നയ്ന് ശേഷം ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ ഷോപ്പിംഗ്, പിന്നെ ഗൂഗിൾ പേ ഫുള്ള് വന്നത് ആ, സമയത്താണല്ലോ കൊറോണ വന്നതോടു കൂടി ആ സജീവായത് മറ്റേ ആര് വളരേ റയറായിരുന്ന ആൾക്കാർക്ക് ആഹ്
സാധാരണക്കാര് വരെ അതിലേക്ക് തിരിഞ്ഞു
ആഹ് ഇപ്പ ഇ ഇപ്പൊ ആരെ കയ്യിൽ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പൈസണ്ടാവില്ല വളരെ കുറവാ
ഇപ്പൊ ഏത് ചെറിയ സാധനം വാങ്ങിയാലും ബസ്സില് വരെ ഗൂഗിൾ പേ ചെയ്യല്ലേ ബസ്സിലൊന്നു ഞാൻ കൊടുക്കാ നിക്കല്ലേ എടുങ്ങാറല്ലേ ബസ്സില കൈയിൽ പൈസ ഉണ്ടാവില്ല എന്നാലും ഏത് ഏട്ടെങ്കിലും ഇറങ്ങിയാലും ധൈര്യാണ് കയ്യിൽ ഇണ്ടായാല് പെട്ടു പോവോ ഞമ്മള് പെണ്ണുങ്ങളാകുമ്പോ കൊറെ പൈസ ഒന്നും എടുത്തിട്ടു അല്ല നമ്മളെ ഉണ്ടാവൂലാ അങ്ങനെ ഒന്നും നമ്മള് പോവില്ലല്ലോ പക്ഷെ ഇതൊരു ധൈര്യണ് ആഹ് ഇത് ഗൂഗിൾ പേ ഉണ്ടല്ലോ അഥവാേ കുടുങ്ങി പോയാല് ഇത്ണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്
ആഹ് ആഹ് പിന്നെ ഇതേപോലെ ഞാന് ഞങ്ങളൊരു വാട്ടർ ഫാൾസ് പോയിനി വെള്ളച്ചാട്ടത്തില് ആ പോയപ്പോ പിന്നെ അവിടെ നോക്കുമ്പോ ഇതന്നെ ഗൂഗിൾ പേ മാത്രം ഗൂഗിൾ പേ ഫോൺ പേ പേ അത് മാത്രേ ഉള്ളൂ ക്യാഷ് ഇല്ലേ ലോ പക്ഷേ പക്ഷേ സാധാരണകാരായ ആൾക്കാർക്ക് ചിലപ്പോ എന്താണ് ക്യാഷ് ഗൂഗിൾ പേന്റെ ആവശ്യ ക്യാഷ ഇല്ലാ സാഹചര്യ ഒക്കെ ഉണ്ടാവു അല്ലോ അങ്ങനത്തൊക്കൊക്കെ ബുദ്ധിമുട്ടാണ് ഇത് മാത്ര മാവുമ്പൊ ക്യാഷും ചെയ്യാനെങ്കിൽ രണ്ടും ചെയ്യാന ക്യാഷും വേണം മറ്റതും വാണം ഇത് ഗൂഗിൾ പേ പ്പെ മാത്രള്ളൂ പറഞ്ഞി ഇതില്ലാത്തോരത്താ കാട്ടാ ചോദിച്ചിരുന്നു അപ്പൊ എന്റെ ഹസ്ബന്റ് അപ്പൊ അവര് ചരിച്ച് ഇതാരും ഇല്ലാത്ത ആൾക്കാർ കുറവായിരിക്കും ല്ലോന്ന് പറഞ്ഞി പിന്നെ എന്ത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേക്കും അത് വേണെങ്കി എന്തെങ്കിലും പ്ര ബുദ്ധിമുട്ടോണ്ടായിരിക്കും കാരണം ഇത്‌ താൽക്കാലികായിട്ടുള്ള ജീവനക്കാരൊക്കെ അല്ലെയ്ക്കും ഉണ്ടാവാ അപ്പൊ എത്രത്തോളം ആൾക്കാരൊക്കെ ഒന്ന് പോകണ്ട്
നേരെ ഓലെ അക്കൗണ്ടിൽക്ക് എത്തിക്കോളു അല്ലോ
കണ്ടെത്തിപ്പോണു അതുകൊണ്ട് ആയിരി അങ്ങനെ ചൂസ് ചെയ്യന് അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത് ഉം ആരും അറിയില്ല
ട്ടുണ്ടായാലും ഒക്കെ
പിന്നെ അതെ പോലെന്നെ ഗൂഗിൾ ഇപ്പ ഞാനിപ്പതാ എന്റെ അക്കൗണ്ടിൽ നിന്ന് അറുന്നൂറ് രൂപ പോയി അറുന്നൂറ്റി തൊണ്ണൂറ്റിമ്പത് രൂപ പോയി അക്കൗണ്ടിൽ നിന്ന് അപ്പ ഞാനെന്ത് ഗൂഗിൾ പി എങ്ങനെ പോയി ഞാൻ ഒന്നും നെക്കിട്ടില്ലാണും പിന്നെ നമ്മള് ലോക്ക് ഉണ്ടാവുമല്ലോ നമ്മളെല് പാസ് വേർഡ് ഉണ്ടാവു അല്ലോ
ആഹ്
പക്ഷെ എങ്ങനെ കുട്ടിക ന്നും പാസ്പോർട്ട് നിച്ചൂല്ലാ എങ്ങനെ ഇപ്പം എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ പോയത് ന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടോ അപ്പം ഇങ്ങനെ നമ്മ സ്റ്റോറി ഇണ്ടാവല്ലോ എന്താ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ ഏഹ് സ്റ്റോറികൾ ഇണ്ടാവും ഇങ്ങനെ കഥകൾ ഇണ്ടാവു അല്ലോ ഒരു സീരിയേല് പോലെ അങ്ങനെ ഇങ്ങനെ പാർട്ട് പാട്ട് ആയിട്ടില്ല സ്റ്റോറികൾണ്ടാവും അയില് മൂന്നൊ നാലോ സ്റ്റോറികൾ നമുക്കെന്തെയ്യും തുടർച്ചായിറ്റ് കിട്ടും അപ്പൊ കോട്ടം ആ വായിക്കാ വായിക്കാന എന്നാൽ അപ്പൊ കാണാൻ കിട്ടും അമ്മള് സധാ കഥ കഥ ആ കൃതി ആ അ ഇ പ്പ ആ ആഹ് രണ്ട് മൂന്നായിട്ട് അമക്ക് സീരിയല് പോലോ സംഭവത്തില് പക്ഷെ അമക്ക് സ്റ്റോറി ആവുമ്പോ ആ അമ്മളിങ്ങനെ കണ്ടു പോകും. ആ ആഹ് . അപ്പൊ രണ്ട് മൂന്നെണ്ണം ക ആ രണ്ട് മൂന്നെണ്ണം ഇണ്ട് അപ്പൊ പിന്നെ ബാ ക്കി അമ്മളെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്തോക്കിയപ്പോ ആഹ് ഒരു ഒരു രൂപ കൊട്ക്കണം.
ആഹ അടെ
ആ ൻ ഞൻയിഇൻറസ്റ്റ് കൊണ്ട് അങ്ങനത്തെ രണ്ട് മൂന്നാമത്തെ സ്റ്റോറി കണ്ട അപ്പോ ഇൻടറസ്റ്റ്ണ്ട് ഞാനാ ആ ആപ്പ് ഡൗൺലോഡ് ആക്കി ഇന്നട്ട് ഗൂഗിൾ പേന്ന് ഓറുപ്യ മതിയെന്നർഞ് അതിന്റെത് കാണണെങ്കില് അങ്ങനെ ആ ഓറുപ്യ ഞാന് എന്ത് ചെയ്തു ഗൂഗിൾ പേ ചെയ്ത് സംഭവത്തില്. ഒരു രൂപ ഒരു രൂപല്ലേ പോണേ എത്തപ്പൊ പോയാല് വിചാരിച്ച് കാണാൻ കജുവെങ്കി കാണാവെച്ച് അപ്പൊ നോക്കുമ്പൊ ഞമ്മക്ക് അപ്പളും ഇപ്പളും യൂടൂബിന്നും ഇൻസ്റ്റാഗ്രാമിന്നും കിട്ട്ണെ അതേ മാതിരിന്നെണ് എന്തെയ്യല്. അത് തുടർച്ചയിറ്റ് ഒറ്റടിക്ക് കിട്ടും മറ്റേ എപ്പളെങ്കി തോണ്ടുമ്പളെയ്ക്കാരം അമ്മക്ക് അതിന്റെ ബാക്കി കിട്ട ഏഹ് ആ കിട്ട്ണോട്ത്തോളം ആ അയന്നെ പത്ത് വീഡിയോസെ ഇൻക്ക് കിട്ടിറ്റൊള്ളു അയിന്ന് ഞാൻ കണ്ട പത്ത് വീഡിയോസന്നെ അപ്പൊ ഞാൻ എന്ത് ചെയ്ത്. ഞാന് വെർതെ ആയി ഒറു പ്പല്യെ അത് കുഴപ്പല്ലല്ലോ വെച്ച് പിന്നെ ഇന്റെ അക്കൗണ്ട് പൈസണ്ടെനിം സംഭവം പിന്നെ എടക്കെടക്ക് ഇങ്ങനെ കാണാ. അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഫെയിൽഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് ഫെയിൽഡ് ഷെയർ ചാറ്റ് ഇങ്ങന കാണാ ശേ ഇൻ ക്ക് അതിനെപ്പറ്റി അത്ര അറിവില്ലെയ്നി. എത്തപ്പ കുട്ടികള ആരെ ആ് കുട്ടളായി നെക്കിയന്റെ കജ്‌ ആഹ് ആ പിന്നെ ഇന്റെ കൈയ്യട്ടി പോയതേക്കുചാരിച്ചു. പിന്നെ ഇന്റേല് ഇൻക്ക് ലിങ്കേജ് ലോൺ അടക്കാൻ പ ഇന്റെ ഹസ്ബൻഡ് പത്തെഅഞ്ഞൂറ് ഇൻക്ക് ഇട്ടെന്ന്.
ഉം
ആ ടൈമില് രണ്ടീസം ഇന്റെ എക്കൗണ്ടില് ആ പൈസ കടന്നും ചെയ്ത്. ഏ അയില് പിന്നെഞാന് ആ ഇ. അടക്കണ്ട ടൈം മായപ്പൊ നോക്കിയപ്പോ ഇന്റെ എക്കൗണ്ടില് പൈസല്ല. പത്തെഅഞ്ഞൂറ് അടച്ച്ട്ട് ഇൻക്ക്. ക്ണ്ട്ന്ന് പോണില്ല ഇന്റീന്ന് ആ ഒക്കെ ഇല്ല അത്ര പോയിറ്റില്ല. അറുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് പോയിറ്റൊള്ളൂ ഞാൻ പത്തേ അഞ്ഞൂറ് അട്ക്ക്ണ്ട് മറ്റേ ആക്ക് പോവ്ണ്ട് പോവാനും മാണ്ടി ശാ അത്ര സംഖ്യല്ലായിട്ട്.
ഉം പോവതെന്നു അതോണ്ട് ശ്രദ്ധിച്ച്.
അതും അപ്പൊ നോക്കിയുമ്പോ അറുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പ ഷെയർച്ചാറ്റ്ന്നാണ് ആകെ എടങ്ങേ. ങ്ങേറായി പോയില്ലേ ഒ ഹ് ന്റമ്മോ അപ്പളാണ് പിന്നെ തപ്പി യോക്കുമ്പോളാണ് ഈ ഷെയർ ചാറ്റ് ഈ ആപ്പിന്റെ ഓ ഓട്ടോപേ ആണ് അതിന് ആ ഓറുപ്പ്യ കഴി ഞ് സാധാര ഒരു ഇത്ര ദിവസം കഴിയുമ്പോ ഓട്ടോമാറ്റിക്കലി പോകും എന്നുള്ളത്.
ആഹ് ഇങ്ങള് പറഞ്ഞ നന്നായി ഇൻക്ക് നല്ലാ ഉപകാരമായി ഞാനും ചെയ്തു പോവേ. ഞാൻ ആപ്പില് വരെ എത്തീണ്
അതാണ് പറഞ്ഞത് അമ്മക്കറീല. അങ്ങനെ ഒരു ഓട്ടോ പേ ഇള്ളത് ഇൻക്ക് അറിയില്ല. അമ്മ അതിനെ പറ്റി അങ്ങനെ ആ ശ്രേദ്ധിക്ക
ക്കാ നിന്നതന്നെ പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് അട് ഒഴിവായതാ ഞാന്.
അപ്പൊ ആ ഓട്ടോ പേ പിന്നെ എന്ത് ചെയ്ത്.
ഇത് വായിക്കിണ ഉം പ്ലേ സ്റ്റോർന്നല്ലേ ആപ്പ്.
ആഹ് ഏ ആപ്പും പ്ലേ സ്റ്റോർന്നാണ് അപ്പൊം പ്പ എന്തെയ്തു ആ ഓട്ടോ പേ എന്നുള്ളത് പിന്നെ ക്യാൻസലാ ക്കെ അയിലന്നെ സിസ്റ്റണ്ട്. അത് ഞമ്മക്കറീല്ല.
ഇസ്റ്റാവൂലെ.
അല്ല അല്ല അത് ഈ ആപ്പ് സംബന്ധിതായിട്ട് വര്നതാണ്. ഗൂഗിൾ പേലൂണ്ടാവും ഗൂഗിൾ ഇപ്പ ന്നെ ഒഴിവാക്കാൻ കയുമ്മക്ക് ആഹ് അത് ശ്രദ്ധിക്കൂല. അങ്ങനെ എത്ര ആൾക്കാരത് പോയിണ്ട് ഞാൻ ങ്ങനെ മനസ്സോണ്ട് വിചാരിക്കാ നമ്മളൊറു പ്യാന്ന് കേക്കാ നമ്മൾ ചാടും. ഇതിന് ഓട്ടോ പേ ണ്ട് ന്നാ. ആഹ് ആഹ് ഓട്ടോ പേ ഉണ്ട് ന്ന് ആർക്കും അറീല്ലല്ലോ. ഇതിനെപ്പറ്റി എപ്പളും ഹാൻഡിലെയ്യ് ണ ആൾക്കാര്ക്കല്ലേ ഇപ്പർഞമാതിരി ഒരിക്കെ പെടുമ്പളല്ലേ ഞമ്മള്ത് പഠ്ച്ചൊള്ളു.
ഹും
അങ്ങനേണ് കഥ. അപ്പ ശ്രദ്ധിക്ക. ഇങ്ങൻത്തെ ആരും പെടര്ത്. അതോണ്ട് ഞാൻങ്ങനെ പർഞ്ഞന്നാ ആഹ്.
ഓക്കെ ന്നാ
ഉം നോക്കെന്നാ